കേക്ക്ണ്ടാ
ആഹ് കേൾക്കണുണ്ടല്ലോ
ആഹ് എന്താണ് വിശേഷം?
നല്ല വിശേഷം എന്താ അവിടത്തൊക്കെ വിശേഷം
സുഖായിട്ട് പോണു ഇപ്പ ഇങ്ങനെ കിടക്കാണ്.
ആഹ് മയണ്ടോ?
മയണ്ടോന്ന് ചോയ്ച്ചാല് പിന്നെ അങ്ങനെയൊന്നുല്ല പക്ഷെ രാവിലെ കുറച്ച് മുന്നൊക്കെ നല്ല മഴന്നെയ്നിം ഇപ്പൊ ഒരു വെയില് ഇങ്ങനെ വരണ്ട് തിരുമ്പിതൊക്കെ ഉണ്ട് ഉള്ളില് അപ്പൊ അതന്ന് പുറത്തക്കിട്ടാനുള്ള മടി മടി കൊണ്ട് അങ്ങനെ കടക്ക എടുത്തിട്ടിട്ട് കാര്യ ഉണ്ടാവുലേ. എടുത്തിട്ട് മുതലാവണ്ടേ അതെ അതേ പോലെ ഇപ്പൊ കടത്തും നടക്കൂല തിരുമ്പിതത്തെ ഉണങ്ങൂല്ലന്നുള്ള അവസ്ഥേക്കാരോ
പക്ഷെ എന്താന്നോ ഒപ്പൊ കൊണ്ടടന്നാ ഉണങ്ങും അങ്ങ് വെയിലുള്ള ഇപ്പ തന്നെ വെയില് നല്ല ചൂടുണ്ട് ഉം നല്ല ചൂടുണ്ട് ആ കൊണ്ടെടുക്കണം
ഉം പിന്നെ വാഷിഗ്‌ മെഷനിൽ ഒണക്കാവുമ്പോ കുറച്ച് വെയില് കൊണ്ടാൽ മതിയാവും പക്ഷേ അതിനായിട്ട് അവിടെ അങ്ങനെ സിറ്റൗട്ട് ഇരിക്കണേ അഥവാങ്ങനും നമ്മള് ഉള്ളിൽ കയറി ഉറങ്ങി കഴിഞ്ഞാല് അറിയൂല പിന്നെ.
ആഹ് അറിയുല എന്താ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കെടക്കലൊടങ്ങിയോ
ഫുട്ടൊന്നുംകഴിച്ചില്ല ഫുഡൊക്ക ആയി കുളിയും കഴിഞ്ഞണ്ട് കിട താ പിന്നെ മക്കളക്കെ ഇനി ഇപ്പൊ നാലരാവൂലെ വരാന് അത് വരെ ഒറ്റക്കാ അഹ് പിന്നെ മൂന്ന് രണ്ട് മൂന്നാൾ പോവും ഒക്കെ ചെറിയ ചെറിയ ക്ലാസ്സില മൂന്നില് രണ്ടില് പിന്നെ ചെറുത് അംഗനവാടിയില് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ എന്താ ഇങ്ങള് ഇന്നെന്താ ഫുഡ് ഒക്കെ ഉണ്ടാക്കി ആഹ് എല്ലാരും കൊണ്ടാക്കി ഓല് വന്നാ പിന്നെ നോക്കണ്ട അവരെ കച്ചറ തീർക്കാൻ അവരെ പഠിപ്പ് കാര്യങ്ങളായിട്ട് പിന്നെ തിരക്കാ അപ്പൊ ഇല്ല ടൈമില് അങ്ങനെ കിടക്കും. പണി വേഗം കഴിക്കും. ഓല പോകുമ്പോത്തേന്, അല്ലേ നടക്കൂല. അല്ലേ, പിന്നെ ഞമ്മള് വടി ടിച്ച് പണിയും തീരൂല. വേറെള്ളതും തീരൂല, അവിടെ കുത്തർക്കും അങ്ങനെ എത്തനി ചോറിനൊക്കെന്ന്.
ഇന്ന് ചിക്കൻ കറിയും ചോറവാ. ഉ ഞാൻ ഒറ്റക്കന്നേ ഉള്ളേ.
അത് ശരി മക്കളൊക്കെ പോയിട്ടുണ്ടാവും ല്ലേ, ആഹ്, അത ന്നെ
എന്താണ് പോയിക്കണേ? ചെറുതിന് രണ്ട് വയസ് കഴി് ട്ടുള്ളു ഓന
അത് ശരി, ആഹ് ഉച്ചക് ഉറങ്ങ ക്കൂലേ? എന്നും ഇപ്പ മഴക്ക ആവുംമ്പോൾ ഉറങ്ങാൻ സുഖമായിരിക്കും. തൊ ട്ടിലേല കിടക്ക ബെ
ആഹ്, തൊട്ടലില് കിടക്കും രാത്രി ബെഡില് കിടക്കും. ഉം, അപ്പൊ തൊട്ടിലിട്ടാട്ടും. അപ്പ അവിടെ കടന്നുറങ്ങും. ഒരു ഒന്നര മണിക്കൂറ് കടന്നുറങ്ങും.
കുളിപ്പിച്ചിട്ട് ഉറങ്ങുമ്പോളേ, ഓല് തലയ്ക്ക് നല്ല തണുപ്പൂന്തൊക്കെ ഇട്ടവകുമ്പോ അണ്ട് ഉറങ്ങിട്ടു ളും. കുറച്ചേര ആഹ് ഒറക്ക തന്നെ ഉണ്ടാവുള്ളു. പിന്നെ ഉറങ്ങലൊ ക്കെ കണക്ക് തന്നെ ആയിരിക്കും. അത ന്നെ
പിന്നെ, നമ്മള് കിടക്കുമ്പോൾ ലൈറ്റ കെടത്തി എടുത്ത് അമർത്തി പിടിച്ച് കിടക്കണം ന്നാവടെ കട
കുട്ടികള ഉറക്കി ഇങ്ങട്ട് തിരിയണ ആഹ് തിരിയലുണ്ടല്ലോ? ഇപ്പോഴും ഞാനൊക്കെ പറയു അത്. കാരണം അങ്ങനെ ആട്ടി ആട്ടി ട്ടി ഉറക്കി നമ്മളീച്ചിണ്ടാവുള്ള അതു മെന്നു കട്ടും കട്ടുമന്നൊക്കെ നീച്ചപോര്ണെ, ഒരു ടാസ്ക് ആണ്. ഓരെ ഉറക്കികാ ണ്ട്.
അതെ
ചെറിയൊരു സൗണ്ട് മതി ഓണരാന്.
ആഹ്, മതി അപ്പൊ ഓന ഉറക്കിക്കാണ്ട് വാക്കിയുള്ള പണികൾ കഴിച്ചിട്ട് കരു തി ട്ട് ആഹ്, കഴിച്ചും ഉം. നിങ്ങൾക് എന്താന്ന് ഭക്ഷണൊക്കെ ഇവിടെ അങ്ങനെ തന്നെ, ഒന്ന് പെയ്യും അതേപോലെ വെയില്, പിന്നെ പെയ്യും ഒരു വെയിൽ-
ആഹ്
നിങ്ങ പറഞ്ഞ പോലെ ഇടാ നിന്ന അതിനനെ ഒഴിവോളൂ. എന്നാലും കുറച്ച നേരം പ്പ കിട്ടീ ല്ലോന്ന് ഉണക്കി.
ഒഴിവുള്ളൂ അതന്നെ, ഞാന് ഞങ്ങള ഇവിടെ കോറിണ്ട് അടു ത്ത് അപ്പൊ, അവിടെ നല്ല മഴ പെയ്താൽ ഇങ്ങനെ പാറമക്കൂടെ ഇങ്ങനെ വെള്ളം വരും. ഇട്ട് നമ്മ അതിന്റെ ചോട്ട പോയാല ഇങ്ങനെയി വെള്ളച്ചാട്ടൊക്കെണ്ടാവുലൊ, അ അതേ പോലെ ആഹാ, നല്ല രസ അപ്പൊ നല്ല തണുത്തവെള്ളം ആയിരിക്കും അങ്ങനത്തെ വള്ള പ്രത്യേക തണുപ്പാണ ല്ലോ? ആഹ് ഇ ന്നലെ പോയി, ഇന്നലെ മോന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ആഹ് അപ്പൊ അനിയത്തിമാരും പിന്നെ, അതുപോലെ നാത്തൂമാരും എല്ലാരും ഉണ്ടായിനി, അപ്പൊ ഇവിടെ അടുത്ത് തന്നെ ആണല്ലോ? അപ്പൊ നമുക്ക് മയയൊന്നും വലിയ വിഷ
ത്ത ഉണ്ടാക്കി, പാർട്ടി ഒക്കെ ഉണ്ടാക്കിയൊ ഇന്നല.
ആഹ്, പാർട്ടി പറ കേക്കും കാര്യ, പിന്നെ ഓന് ഞാൻ, സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ഒക്കെ എല്ലാരും ഹം മ്പർ ബോക്സ് ചെയ്യാണല്ലോ? ആഹ് അങ്ങനെ ചെയ്ത് അത് കൊടുത്ത്. പിന്നെ, ഞാന് ഫുഡ് പിന്നെ ഏൽപ്പിച്ച് അതായത് ഇങ്ങനെ ഓർഡർ ആക്കി. ഉണ്ടാക്കാല് ഞാൻ കൊറെ ആൾക്കൊക്കെ അങ്ങനണ്ട് ഉണ്ടാക്കൂല്ല. നമ്മടേ ആവിശ്യത്തിന് കുറച്ച്ണ്ടാക്കു ന്നല്ലത്. അങ്ങനെ വരുമ്പോ ഞാൻ ഓട്ടറാക്കല, അപ്പ അവിടെ പോയ്ക്കു മ്പോ നല്ല രസം സം പറയാ ഭംഗി അങ്ങനെയൊക്കെ പോണം മയാല നമക്ക് ഒയിക്കലൊന്നും പെടരുത്. അതായത് ഇങ്ങനെ കുളത്തിലന്ന് ചാടാ തെ. ഇത് പിന്നെ, വെള്ളൊക്കെ ചാടയല്ലേ? നമ്മള് മേത്തക്ക്. ആഹ് അതനെ കുട്ടികളൊക്കെ ഇവിടാക്കി ഇമ്മച്ചി ഉണ്ടായിന്.
ഏഹ് അയ്ശരി
അപ്പൊ നിങ്ങളെ അവിടെക്കെ ഇണ്ടോ വെള്ളച്ചാട്ടൊക്കെ നല്ലേ എന്ത് ഏ
പുതിയാപ്പിളവിടെ നാട്ടിലില്ലേ
ഇല്ല ഇല്ല പുതിയപ്പിള ഗൾഫിലാണേ ആള് പോയി ആ പോയിട്ട്പ്പ ആറുമാസായി ഉം അപ്പം അത് ശരി ഇന്നോ അയ് ശരി നിങ്ങൾക്ക് എന്നട്ട് ടെൻഷനൊന്നുംല്ല ങ്ങൾ ഫുള്ള ഹാപ്പിയാണല്ലോ ടെൻഷണ്ടായിട്ടത്താലേ കാര്യമില്ല അത് ശരിയാ ആ ആ കാര്യത്തി നമക്ക് ടെൻഷൻ ആയിട്ട് കാര്യമില്ല കാരണം അത് നമ്മള് ഉള്ളിൽ വെക്കല്ലാതെ കാരണം ദാ പോയേ പറ്റൂ അതാണ് അതിന്റെ ഒരു അപ്പൊ എത്രായി വന്നിട്ട്
അവിടെ എനിയോ പിന്നെ ഇപ്പോ അവിടെ നിർത്തി പോന്നിട്ടിപ്പോഴ ഒരു അഞ്ചര വർഷം നിന്നിപ്പോ വീണ്ടും പോവാ
ഏഹ് അഹ് അഞ്ചര വർഷം നാട്ടിലേന ഓ അപ്പൊ ഭയങ്കര ഇത്ണ്ടാവല്ലോ ഹ കാരണം മറ്റേ നമക്ക ലീവിൽ അറിയാം ലീവിൽ വരു പിന്ന മാസം കൊണ്ട് പോലെ പോകുംന്നുള്ളത് ഇതിപ്പോ നമ്മൾ അങ്ങനെട്ട് അത് കുറട അപ്പംന്നെല്ലേനെയോ
ആഹ് അപ്പൊ നിന്ന ഇപ്പ പോവാണ്
രണ്ട് മൂന്ന് ദിവസം ഒരു ടെൻഷൻ ണ്ടാവും പിന്നെ നമ്മളതിനോട് പൊരുത്തപ്പെടും ഉ കാരണം ആ അതന്നെ പിന്നെ നമ്മളെന്താറ ഒറ്റ വീടൊക്കെ ആണെങ്കില് ഒറ്റ വീടൊക്കെണെ നമ്മള് നമ്മൾക്ക് ഓരോ സ്ഥലം കാണുമ്പോഴും ബെഡ്റൂമിലും ഓരോ ഷർട്ടും
ആ നിങ്ങള ങ്ങനെ ഒറ്റ വീടല്ലേ
ആഹ് ഞാനും ഒറ്റ വീട് തന്നെ ആ അല്ല ഒറ്റ വീടന്നെ ഒറ്റ വീട തന്നെ ആളുദയമാർക്ക് രണ്ട് രണ്ടു വർഷത്തോളപ്പ ഇവിടെ നാട്ടിലേനി അപ്പ കഴിഞ്ഞ ഡിസംബറിലാണ് പോയത് പിന്നെ നാട്ടിൽ നിന്നാല് നമുക്ക് കുഴപ്പൊന്നില്ല പക്ഷെ അന്നാമത്തെ ചെലവ ങ്ങട് കഴിഞ്ഞ് പോവുന്നുള്ളൂ പക്ഷെ നമ്മുക്ക് ഒന്നും ഇങ്ങട്ട് ആഹ് ണ്ടാവൂല നാട്ടിൽ ആയൽ ഒരു ചെലവും കൂടുതലായിക്കരേ നമ്മുക്ക് മുക്കും ചെലവ് കൂടുതലേക്കാര ഓല് ചെലവ കൂടുതലിക്കാരം അവിടെ ആവുമ്പോ നമ്മൾ ആ അതാണ് പലയ ചെലവും അയിക്കാരം അതന്നെ ഇത് മാസം നമുക്കൊരു സംഖ്യ അയച്ചെന്നാല് അത് നമ്മള എങ്ങനെങ്കിലും ക്കി പിടിച്ച് നമ്മള് കൊണ്ടടുക്കും ഒരു മാസം ആ അതെ ഒപ്പിച്ചണം എന്നുള്ളത് രീതിക്ക് എന്നാലും നമുക്ക് ഇത് സമാധാനണ് പിന്നെ കൊറെക്കെ നമ്മൾ ഓരോ വർക്കൊക്കെ ചേയ്യണോണ്ട് ഓക്കരു ഹെല്പ്പണ് അതാണ് ചെറിയ ആരക്ക് കമ്മള് കൊടുക്കുവോ ആ ഞാ ടീച്ചിങ് ചെയ്യണ്ട് അതിന എന്തെങ്കിലൊക്ക ആട്ട് കഴിഞ്ഞ വക്കേഷന്റെ ടൈമിലൊക്കെ ആണെങ്കിൽ കു ഒരുപാടുണ്ടായിനി ആ അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഇതേമാതിരി ഇങ്ങ നത്തെ എന്തെൽ വർക്കുകളോ
ആഹ് അങ്ങനെയൊക്കെ ചെയ്യും
വീട്ടിലനിപ്പ സ്ത്രീകൾക്കായിട്ട് വീട്ട തന്ന വരുമാനണ്ട ക്കുന്ന ഒ രുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ ആ അതെ പണ്ടത്തെ പോലെന്നല്ല എ വ പഠപ്പ് പഠ ടിക്കണന്നില്ല ല്ല നമുക്ക് അത്യാവശ്യം സംസാരിക്കാനും ആ അതന്നെ ആഹ് തന്നെ അതന്നെ അതന്നെ ഉള്ള ടൈമില് വെറുതെതേമാതിക്ക് ഉറങ്ങാതെയ ഇതാക്കാതെയ ഒക്കെ തീർത്തി നമ്മള ആ ഒരു ടൈമ് യൂസ് ചെയ്യണെങ്കില് ഒരുപാ ആ അതന്നെ അതെ അത് അത് നമുക്കൊരു ശ്രദ്ധ ക്കരം അത് വേം കയിക്കണം പിന്നെ ഇത് ചെയ്യണം എല്ലത്തി നും ആഹ് അതന്നെ അതന്നെ അതെ ആ ഒരു ടൈം ടേബിള്ണ്ടാകും അതാണ്‌ അതായത് ത്ത്ള്ള പോലെന്നെ മറ്റത് രീ രാവിലെണീച്ചാ നമ്മളെ പണിയെടുക്കാ കൊറച്ച് നേരം അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക കൊറേ ആൾക്കാരോട് വർത്താനം പറയാ ഒരുതില്ലല്ലോ റ്റ് നമ്മുക്കിത് മാസത്തില് എന്തേലും കിട്ടാനുണ്ടാവും ചെയ്യും പക്ഷെ നമുക്ക് വേറെ ടെൻഷനും ഉണ്ടാവൂല്ല അതൊരു കാര്യാ നമ്മളാവശ്യമില്ലാത്തൊന്നും ആലോചിക്കൂ ഇല്ല ആഹ് കാരണം അയ്ന് ടൈംണ്ടാവില്ല നമ്മുക്ക് ആഹ് സ്വയേല് മാറിപ്പോവും ആഹ് അതന്നെ അതന്നെ അതന്നെ അതായതൊരു ബിസി ലൈഫാകും എപ്പോഴും ആൾക്കാര് പറഞ്ഞത് എന്തിനെങ്കിലും നമ്മള് ഇൻവോൾവാവണംന്ന് അതിന്റെ പറയാൻ കാരണം എന്തന്നാ നമ്മള് ബിസി ആകുമ്പോ നമുക്ക് മൈൻഡ് ഓക്കേക്കാരം
ആഹ് മൈന്റ് ഓക്കേക്കാരം
ഇപ്പീ ആവശ്യല്ലാത്താലോയ്ച്ച് കൂട്ടുമ്പളാണല്ലേ നമുക്ക് അഹ് പിന്നെ ഒരു ആരോഗ്യത്തിനും സുഖം ഉണ്ടാവില്ല
ആഹ് അതന്നെ ഞാൻ പ്പന്ന് പ്പോ എന്റെ അനിയത്തിനോട് പറയാ ഇന്നിപ്പ ഇനി നേരം കിട്ട ട്ടീട്ടില്ലെങ്കില് നാളെ നീ ഫുള്ള് ഫ്രീയല്ലേ അവിടം മുതലാക്കാലോറയ്യാ അപ്പൊ ആലോയിക്കാനുള്ള ടെൻ ഇത് സമയുല്ല്യ അമ്മക്ക്തല്ലേ സൊഗലേ
അതന്നെ സ്വയല്ണ്ടാവണം അതന്നെ പറയല് ഇപ്പന്നൊക്കതാ വീട്ടിലായാലും പണികളൊക്കെ പെ ട്ടന്ന് തീരുവല്ലോ ആദ്യത്തെ പോലൊന്നല്ല പണിക്ക് ഇപ്പെല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ടന്നെ വീട്ടുകളിലൊക്കെ പണികളൊക്കെ പെട്ടെന്ന് തീരും പറയാ ആഹ് എല്ലാത്തിനുപ്പോ തിരുമ്പാനും വാഷിംഗ്‌ മെഷീ ന് അങ്ങനെ പറഞ്ഞാല് എല്ലാത്തിനും സൗകര്യാണ്പ്പൊ ഇപ്പൊ അഹ് ഞമ്മളാ പണ്ടൊക്കെ ഉള്ളിങ്ങനെ ആഹ് ഉള്ളിക്കെ നമ്മളിങ്ങനെ ചെത്തിരേണ്ടിരും കൈമലൊക്കെ മുറിയായി കാ കാണ്ണിന്നൊക്കെ വെള്ളം വെന്ന് ഇപ്പൊക്കെ ദാ അയ്ലെന്നെ ഇട്ട് ആഹ് ആഹ് ചോപ്പറ് അത്‌ ഒര് രണ്ട് വലി ച്ചാല് സംഗതി റെഡി ആഹ് അത് നല്ല നയ്സില് കിട്ടും അങ്ങനെയുള്ളോരോ കാരണം ഒരു വളർച്ച നമ്മള് ഓരോന്ന് വളർന്ന് വരിയാണല്ലോ ഒരു ഉം അതുപോലെന്നെ സ്ത്രീകൾക്ക് മടിയായി വെര്കാണ്
ആഹ് മടിയായ് വെര്കാണ്
അതായത് പണ്ടത്തെ അപ്പൊ അമ്പളന്മാർക്കൊക്കെ എന്തെങ്കിലും കൊഴപ്പ്ണ്ടോ ഇപ്പോളും ഓൽക്കൊരു വേദനയെ ഏഹ് ഓലെ മുടി ക്കെന്തെ കൊയപ്പോ ഒന്നും ഇല്ല്യാ പക്ഷെ നമ്മൾക്ക് ഇപ്പഴേ വയ്യ അതാ സ
ആഹ് വയ്യ ഉം വാസ്തവതാ
അതാണ് അപ്പൊ ഓരോരോ കൃഷികളൊക്കെ ഇണ്ടോ അടുത്തക്കെ മക്കളൊക്കെനീ വൈകുന്നേരാവും നാലരക്കാവും നാലരക്ക് വിടും ഇബടടുത്തന്നെ സ്കൂളക്കെ അവഞ്ച്മിൻറ്റ് കൊണ്ട് ഇവിടെത്തും ആഹ് നാലരക്ക് വിട്ടാ നാല് മുപ്പത്തഞ്ച്നോല് വീട്ടിലെത്തി ഇല്ല്യ ഇല്ല്യാ ആഹ് അത് മദ്റസെന്റേം സ്കൂളിന്റേം സെന്റർലായിട്ടാ ആഹ് രണ്ടും അടുത്തന്നെ രണ്ടും അയ്ന്റെ നടുവിലായിട്ടാണ് ഞാന് ആഹ് സുഖ ഖാണാ തന്നെ തന്നെ അങ്ങനെക്കാവുമ്പോ നമുക്ക് ഇതേപ്പോലെ വീട്ടില് ആണങ്ങളൊന്നും ഇല്ലെങ്കിലും ഏഹ് ഓലെ വരാനും നമ്മുക്ക്‌ങ്ങതത്യാ ത്യാശൊണ്ടെങ്കി ഒന്ന് പോയി കൊണ്ടുവരാനൊക്കെ സുഖാ ചെലപ്പോ അസുഖങ്ങളൊ ക്കായ് വീട്ടിലൊക്കെ പോയാലേ
ആഹ് അതന്നെ ഉം
ചെടികളോടൊ എന്തിനോടാ ഇഷ്ടം കൂടുതലായി
ചെടികള്ണ്ട് ചെടികളും ചെറുമാട്ടത്തിലുള്ള പച്ച ക്കറി മുളക് തക്കാളി മത്തന് അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഉം ചെറിയരീതിലെക്ക
ആയില് ഇണ്ടാകുമ്പോ ഒരു സാന്തേഷക്കാരം ല്ലേ കാരണം അയിമെ അയിമെ മൊളച്ചുണ്ടായതാണെങ്കിലും ആഹ് അതന്നെ കൊറേൊന്നും ഇണ്ടാവൂല
ഉം കൊറെന്നില്ലെങ്കിലും ഒന്നായാലും രണ്ടെണ്ണ ആണെങ്കിലും അത് ങ്ങനെ കാണുമ്പോ രസമാണ്
അതെ അത് നമ്മളെ വീട്ട്തെ അത്രങ്ങട്ട് പൊയ്ത്ത് വരോ വരൂല്ലേ കൊറെ ദിവസം നിൽക്കാനാണോ അല്ലെങ്ക ങ്കിൽ അയിമന് ന്നെ കൊഴിഞ്ഞ് വുകോ അത് ആ വരൂല്ലേ
നമ്മള് ദം ക്കെ മേടിക്കാണ്ട് തറിക്കെ വെച്ച് വെ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ മഴ
ആഹ് അതാ ഞാൻ പറഞ്ഞേ അതന്നെ അതന്നെ അതന്നെ പച്ചമുളകൊക്കെണ്ടായാ ഒരു കാര്യല്ലേ ഉം പറയാണ്ടോ നോക്കണത് അയിന് നല്ല മയത്തൊന്നുംഅത് ഇണ്ടായൽ റെഡിയാവൂലചെടികളൊക്കെ കണ്ട്ലെങ്ങള് ആഹ് മണ്ണ് തെരയാ ഏലക്കെങ്ങട്ട് ഇതായി ഒരു കൊഴ്ഞ്ഞ പോലെ കര മഴല്ലാത്ത ടൈമിലാണ് ഇതിനൊക്കെ വെയില് കിട്ട്ണ സ്ഥലാവും വാണം വള്ളം നമ്മള് പാർന്നൊടുക്കും വാണം
ന്നനകാന് വെള്ളം ഉണ്ടായ ഉഷാറാണ് മയത്തി മഴീലെറെ ശു ഉഷാറാണ്
ആഹ് അതെ ആടൈമില് ഒരു വൃത്തിണ്ടാവും സാധനം കാണാന് അത് ശരിയാ കർമൂസ
അതെ
കർമൂസിണ്ട് ഉം കർമൂസിണ്ട് ഉം മുരിങ്ങേണ് ഇനിക്ക് പിടി കാത്ത് മുരിങ്ങ ഞാന് കുത്തി കുത്തി കുത്തി കുത്തി ചടച്ച് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ബടെ എളാപ്പാന്റെ പെണ്ണ് ങ്ങള് ആഹ്ണ്ട് ലാസ്റ്റ് പ്പൊ ഇബടെ എളാപ്പ ന്റെ പെണ്ണുങ്ങളൾ ഇതൊന്ന് ആ രൂല് കൊണ്ടോയി കുത്തിക്കെന്ന് തന്ന് ഇപ്പൊ വെല്ല വെല്ല വെല്ല വന്ന്ക്ക്ണ് ഇന്ന്ട്ട് പുതിയാപ്പിള്ള ഒരു പത്ത് വട്ടം പറയാ അതിപ്പോ പന്നി കൊണ്ടവോ പന്നി കൊണ്ടുവോ യിക്കും
ഞാൻ വിളിക്കാ പറയാ
ആഹ് ഓക്കെ
ഓക്കെ